നമസ്കാരം
ആഹ് നമസ്കാരം കേക്കണണ്ടോ ക്ലിയർ ആവുണ്ടോ
ഓ ആ ക്ലിയർ ആണ് കേൾക്കണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാ വിശേഷം
എന്താ സുഖയിരിക്കുന്നു മഴയുണ്ടോ നാട്ടില്
ഏഹ് മഴ ഇല്ല ഇപ്പം ഉഠ കുറവാണ് ഇന്നലൊക്കെ ആയിര്ന്നല്ലേ നല്ല മഴ
ഇന്നാലെ ഫുൾടൈം മഴ ന്നൊയിരുന്നു ഇവിടെ അങ്ങനെ തന്നെയ ആയിന്നോ ഇന്നിപ്പോ ഒത്തിരി വെയിലൊക്കെ ഉണ്ട്
ആഹ് എടാ ഞാൻ വിളി ഞാൻ വിളിച്ച എന്താച്ചാലേ ഞാനേ എന്താ ഇ സെമിറാന്റെ വർത്താനം എന്തെങ്കലും അറിഞ്ഞോ
ഇല്ല ഇല്ല
ആഹ് അവൾക്ക് ആകെ വിഷയയിട്ട് അവള ഉപ്പ അവളുടെ കാര്യം അറിഞ്ഞ് അവളും ആ ക്ഷമനാതുള്ളത് അറിഞ്ഞാകെ വി വിഷയയിണ്
അതെ
ആഹ് അത ഞമ്മള് നമ്മള് വല്ലാതൊന്നും ഏഹ്
ഉം ആ രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞോ പണിക്കരിങ്ങിയോ അതെ അതെ കുട്ടികളൊക്കെ സ്കൂള് പോയോ
ആഹ് പോയി പോയി
അതെല്ലേ ആഹ് ഞാനും രാവിലത്തേക്കെ കഴിഞ്ഞ അങ്ങനെ ഇരിക്കയാ ചെറിയ കുട്ടി ഉറങ്ങാണ് മൂത്ത കുട്ടി പോയി സ്കൂളിലേക്ക് പോയി ഇന്നപ്പ നല്ല വെയിലുണ്ട് തുണിയൊക്കെ ഇട്ട് ണ്ട് മഴന്റെ കാര്യം പറയാനും പറ്റില്ല എപ്പോഴാ വരാന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ പുറത്ത് അപ്പ ഇങ്ങെ ഇരിക്കുക
ആഹ് അത് ശരി ഏഹ് പിന്നെ എന്തൊക്കെയാ നമ്മളെ ഉം ഈ കുബുരേന്റെ കല്യാണത്തിന് പോയിരുന്നാ
ഇല്ലല്ല പോയിട്ടില്ല കുട്ടി കുഞ്ഞി ചെറിയ കുട്ടിയായി അതും കൊണ്ട് പോയില്ല ഉം അതങ്ങോട്ട് ആഹ് അങ്ങനെ പോയില്ല പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കാനൊക്കെ
ച്ചയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുല്ല ഞാൻ അത്ര സാധാ ഭക്ഷണം തന്നെ ബാങ്ക് വിളിച്ചല്ലേ
ആഹ് സമയം ദാ പറ്പേക്ക് പോണ് ണ്ടേ ഉച്ചയിന പിന്നെ സമയേ ഇല്ല ഉച്ചയിന ഇതാ വെറ്തെ ഇരിക്കും ഉം അങ്ങനെ പഠിക്ണ സമയ ത്തണ സമയം പോൂല്ല ഇപ്പോളോ സമയം ഓടികൊണ്ട പോണത്.
അതെതെ ഭയങ്കര അത
ഉം ഇനിയിപ്പോ ഈ വർഷേ എന്താ കാര്യയിട്ട് അവധി ഇല്ലല്ലെ കുട്ടികൾക്ക്?
ഇല്ലല്ലല്ല നല്ല കൊറവാ.
മുഖ്യമന്ത്രി ലീവ് കൊടുക്കും മഴ ഉം ഈ വശ്യം മഴക്കില്ല
ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മഴടെ.
ആഹ് ഇനി ചെപ്പോ പറയാൻ പറ്റലോ ഓണത്തിനയിരിക്കും എല്ലാം പാ വരുണുണ്ടാവ
ആഹ് അതന്നെ
ഉം അപ്പ ഓണം ഗംഭീരാക്കും.
അല്ല ഓണം അടുത്ത മാസ.
ആഗസ്റ്റ് ലാസ്റ്റ് ആണ് ഓണം. ഉം ഞ്ഞിപ്പ ഒരു മാസം കൂട്ടിയ ആഹ് ആഹനിപ്പോ ഇത് ജൂൺ കഴിഞ്ത് ജൂലൈ ആയില്ലേ മെയും അടുത്ത മാസം ഉം ഓണായ അതിന്റെ ഒരു തെരക്ക് ഏ ഡ്രസ്സ് എടുക്കാൻ പോക്ക് അങ്ങനെ ഇങ്ങനെ വിരുന്ന് പോക്ക് വിരുന്ന് പോണേന്റെ സമയത്തും. മഴ പെയ്ത ഗംഭീരാകും അല്ലെങ്കിലേ മഴ പെയ്ത കുട്ടികൾക്ക് സു കേടു വര
ഔ സ അസുഖത്തിന്റെ കാര്യം പറയേണ്ട ഞാനിപ്പ ഇത് ഒരു അഞ്ചിസം ഹോസ്പിറ്റലന്നെ യാരുന്നേ
അതെല്ലേ ആഹ് ഇവിടെ ചുമക്ക് ഒരു ചുമൊക്കെ ആയിട്ട് കൊടുത്തു കൊടുത്തു കൊടുത്തു ഒരു കുപ്പി കഴിഞ്ഞു അതെ പിന്നെയി സ്കൂളിൽ പോയി വന്ന പിന്നെയും വരന്നല്ലേ ഏതെങ്കി കുട്ടികൾക്ക് മതി അങ്ങോട്ട് കൊണ്ടുവരും.
ഉം വേഗം പകർച്ചവ്യാധികൾ അതിനിപ്പം ടീച്ചർമാര് പറയണ്ടല്ലോ ആഹ് എന്താ തിളപ്പിച്ചെറിയ വെള്ളം കൊടുക്കുക അതുപോലെ ഇപ്പ വൃത്തിയിൽ ഉള്ള ന്താ പാത്രങ്ങളൊക്കെ കൊടുത്തേക്ക അങ്ങനെയൊക്കെ പറയുണ്ട്.
രാത്രിയയാലേ ഇത് ചുമക്ക് കൂടുതല്.
അതെ അതെ ഈ തണുപ്പും കൂടുതൽ രാത്രിയല്ലേ?
ആഹ് എന്റെ കുട്ടിക്കാണ ഫാനും വേണം ഫാൻ നിർത്താനും പാടില്ല. ഞാൻ അന്നിട്ട് കുടുങ്ങിട്ട മ ചെറിയ കുട്ടിള്ളതും കൊണ്ടേ അങ്ങോട് ഉം വലുതിനേം നോക്ക പിന്ന അച്ഛൻ്റത്ത് നോക്കാൻ പറയും കുട്ടീന്റെ അച്ഛൻ്റത്ത് കുറച്ച നേരം മൂത്തേനേം നോക്കി ചെറുന് പിന്ന നമ്മ ളെന്നെ നോക്കണ്ടേ?
ഉം ഭർത്താവിന് എന്താണ്?
ആള് സ കൂലിപ്പണിക്ക് പോന്നു
ആഹ് ശരി ശരി ന്റെ ഭർത്താവും കൂലി പനിയന്നെ വിടെ നാട്ടിലന്നെ.
നാട്ടിലാ ഇബാടിം നാട്ടിതന്നെയാണ് ആള്. ഉം പിന്നെപ്പൊ ആള് വന്ന കഴിഞ്ഞല്ലല്ലേ നമ്മുക്ക് ഒന്ന് ഒന്ന് കുട്ടീനെ പിടിക്ക അങ്ങനെ ഇങ്ങനെ
ആഹ് അവർക്ക് പുറത്തക്കണന്നെ ആവും സുഖം കാരണം ഇവിടെ വന്നാല് കു കുട്ടികള് എങ്ങനെയ ആള് കുട്ടികളൊക്കെ നോക്കാന് താല്പര്യള്ള ആളാണോ
ആ നോക്കൊക്കെ ചെയ്യും കുഴപ്പമൊന്നുമില്ല അതിനെ പണിമാറ്റി വന്ന കടക്ക് ഒരു പോക്ക് കടയിൽ പോയിട്ട് അന്ന് കുടി കഴിഞ് കടെ പോയി പൈസ കിട്ടി വരുമേക്ക് എട്ട് മണി പിന്നെ എവിടെ സമയം പിന്നെ കുട്ടീനെ എഴുതിപ്പിക്കല് അത് ഇത്. ആഹ് കുട്ടീനെ എടുക്കാനൊക്കെ കൂടും ഉം ചെറിയ കുട്ടിയാ എടുക്കും. ഇത് ആറ് കഴിഞ്ഞിട്ടുള്ളൂ ആറ് മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഉം ആ മൂപ്പര് ആ നീന്താൻ തുടങ്ങി. അതല്ലേ പ്രശ്നം നീ എല്ലാവ്ടി എത്തില്ലേ ആഹ് അതെ
തന്നെ വാണം
ആഹ് മൂത്ത കുട്ടിക്ക് ന്നെ ശനിയാച്ചിം ഞാറയ്ച്ചിം ഭയങ്കരം യുദ്ധയിരിക്കും ഒന്നൊറങ്ങിന ഒന്നിനെ ഞാൻ പിന്നെ പിടിച്ച് കെടത്തുങ്ങ് ത്ത കൂട്ടീനെ കൊറചേരം അവനും ഒറങ്ങ്യലല്ലേ ഇക്കൊരു റസ്റ്റ് കിട്ടുള്ളു
അതെ
ആഹ് ഇനിപ്പൊ ഉസ്കൂളൊക്ക പൂട്ട് ആഹ് ഒറക്കില്ലന്ന് പറഞ്ഞ ആകെ പ്രാന്ത് വരും ഉം ഉം ഒറ ക്കണ് ആദ്യം വേണ്ടത് ആഹ് ഉം
ഉം ആ വസ്ത്രങ്ങളൊക്ക എട്ക്കോ
ആഹ് ഓണത്തിന് പോവും എടുക്കാൻ പോണം ഇഞ് കാര്യായ്ട്ട് അങ്ങനെ എടുക്കൊന്നു ഇല്ല്യ എവിടക്ക പോണേ ഇഞ്ഞിപ്പോ വീട്ട് പോവാ പറ വണ്ടില് പോവും അവടെ എറങ്ങും അല്ലാണ്ട് പിന്നെ അവിടെ ഇങ്ങ്ട് കേറി ഇവടെ എറങ്ങും ന്തിത് ഏഹ് അങ്ങനെ ആയിട്ട്
ള്ളതല്ലേ
ഏയ് ഒര് മൂത്ത കുട്ടി ഇത്തിരി വികൃതിയണേ ഭയങ്കരം വികൃതിന്റെ ആശനാ മൂത്ത കുട്ടി അപ്പൊ അവന് ഞാനന്നെ സെ റ്റാവുള്ളൂ എന്നെയാണ് ആ പേടി ഏഹ് ആഹ് ആഹ് ഇബടെ എന്നെ മാത്രേ പേടിള്ളു ഞാൻ തൊള്ളിട്ട് തൊള്ളി ട്ട് തൊള്ളിട്ട് മതിയായി ഏഹ് ഒരു മൈക്ക വാങ്ങി വെക്കണം പറയെ അല്ലാട നടക്കില്ലേ കാരണം ആരേം പേടില്ലാണ്ടായാലും ഇപ്പം ഡെലിവറിക്ക് എന്റെ വീട്ട് പോയപ്പോ ഒന്നുകൂടി കളി കൂടി ഏഹ് കളി ആഹ് കളി കൂടിപ്പോ പിന്നെ ആനങ്ങ്ട് പിടിച്ച കിട്ടാണ്ടായി ഞാന്ങ്ങനെ എടക്കെ തല്ലില്ല തല്ലില്ല വെച്ച് വെറ്ത വിടെ എന്തപ്പ ഈ അഞ്ച് വയസ്സ് അഞ്ചര ആയിട്ടുള്ളേ
ആഹ് അതെ ആഹ് അതന്നെ അവർക്ക്പ്പം അവർക്ക്പ്പാ ആ ആ ടൈമ് ആണല്ലോ വ്കൃതി കാണിക്കണ ടൈമാണ് അവർ
ഉം എല്ലാരും പറയും വല്താമ്പക്കും ശരിയാവും ഞാത് പ്രതീക്ഷ അതേള്ളൂ ശരിയായ മതിര്ന്ന് അങ്ങനായി
ആഹ് ശരി ശരി ഏതായാലും അസുഖങ്ങളൊന്നും ഇല്ലാതെ
ആഹ് ഉം ഇഞ്ഞ് നിങ്ങക്ക് പെരുന്നാള് നോമ്പില്ലേ ഓണ ടൈമിലാവുമ്പോ ഇണ്ടാവില്ലേ
ഏഹ് ഇല്ല ഞങ്ങക്ക് ഇഞ് ഒരുപാട് കയിഞ്ഞിട്ടാണ് പ്പെ ഞങ്ങളെ രണ്ടു പെരുന്നാളും നോമ്പൊക്കെ ആഹ് ആഹ് അത് പിന്നെ നമ്മള് ഇങ്ങനെ മലയാള മാസോം അറബി മാ സം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്കും
ആഹ് ആഹ് അങ്ങനായിട്ട് ഉം ഉം
ആഹ് പിന്നെന്താ അങ്ങനെ പോണ് എന്താ ഉം എന്തെങ്കിലൊക്ക നമുക്കൊന്ന് കൂടണ്ടേ ഫ്ര സുഹൃത്തുക്കളെല്ലാരും കൂ ടി ഒരു ദിസം കൂടണം
ആഹ് നമുക്ക് നോക്കാം ഞ്ഞിപ്പോ ഓണം വെക്കേഷന് നോക്കാം
ആഹ് മക്കള് ചെറ് ചെറുതിനെന്തു അസുഖം ഇല്ലാണ്ട് ഇരിക്കട്ടെല്ലെ
ആഹ് അതാണെ ഉം എന്താറിയോ അവര്ക്ക് വയ്യ പറഞ്ഞ നമ്മക്കും ഭയങ്കര തടിത്തട്ട് ഏഹ് ഏഹ് നമ്മള് ഒറക്കൊഴിച്ചിരി ക്ക അങ്ങനെ ഇങ്ങനെ എണക്കായിട്ട് ഉം അവള് ദാ പ്പൊ ഒറങ്ങി ട്ടന്നെള്ളൂ ഞാനപ്പക്കെന്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞിങ്ങനെ ഫോണ വെറുതെഇങ്ങനെ നോക്കെയ്രുന്നു ഞാനെ ഫോണിൽ റീസ് സെല്ലിം ചെയ്യുന്നുണ്ടെ ഡ്രസ് കളൊക്കെ അപ്പൊ അപ്പഅതിന്റെൊക്കെ ഇങ്ങനെ നോക്കി കൊണ്ട് ഇങ്ങനെ ഇരിക്കയാണ്
ആ ഹ്ആഅതന്നെ നമുക്ക് എന്തെങ്കിലും ഈ ഫോണോണ്ട് കുണവുണ്ട് ദോഷംണ്ട്ന്ന് പറഞ്ഞാ മാതിരി നമുക്ക് ക്കെ വരുമാനം എന്തെങ്കിലുക്കെ കിട്ടണുണ്ട് അത്പ്പമ്മക്കും അതില് ശ്രദ്ധിക്കണം
ആഹ് നമ്മൾ നോക്കുമ്പോ ബാക്കിയുള്ളേരെ എന്തറിയോ പ്പ നോക്കിയാലും ഫോണിൽ എപ്പ ആ
ഏ നീ ഒറ്റ വീടല്ലേ
ആഹ് അതെ അതെ ബടെ അമ്മി അച്ഛനും ഞങ്ങളെന്നെ ഉള്ളൂ
ആഹ് അമ്മേ അച്ചനുണ്ടല്ലേ
ആഹ് അമ്മേ അച്ചനുണ്ട് അപ്പൊ അവര് പോർത്ത് ത്തുള്ള വീട്ട് കാര് എന്തര് യെപ്പ നോക്കിയാലും ഫോണാ കയ്യില് നമ്മക്കല്ലേ അറിയുള്ളൂ നമ്മള കാര്യം എന്താ ഇത്‌നോ രി ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ പോണ്ടേ തട്ടി മുട്ടിട്ട് എന്ത റീചാർജിനെന്നെ മുന്നൂറ്റമ്പത്
പിന്നെ ആയിനെന്നെ വേണ്ടേ അയിന്നേനെ എന്തെങ്കിലും ക്കെ വരുമാനം കിട്ടിയാല് അയിനെ എന്തൊരു സന്തോഷം ആ അതൊന്നും ഇപ്പോ മറ്റുള്ളവർക്ക് അറിയണ്ടല്ലോ
ആ അതാണേ അങ്ങനെ അവൾക്കാണെ കഴിക്കാൻ കൊടുത്ത ക്ക്ണ് പറഞ്ഞാ കുറച്ച് ഒരു ടൈം ആകും കാല് കടക്കണില്ലേ കുറവ് കൊടുക്കുമ്പോഴന്നീ അപ്പൊ ഇങ്ങനെ എടുത്ത് നടന്നിട്ട് അതോ കോറ കൊടുക്കുന്ന സമയത്ത് കാക്ക യില്ല പൂച്ചയില്ലലൊന്നും ഉണ്ടാവില്ല അല്ലെങ്കില് വഴിൽ കൂടെ ഒക്കെ അതായിരിക്കും ഏ ഇവിടെ അടുത്ത വീട്ടിലൊന്നും അങ്ങനെ കോഴിയില്ലേ അപ്പൊ ഞാൻ പറയും എന്റെ വി ട്ടിലാണ്പിന്നേം കോഴിയും കാക്കിം പൂച്ചന ഇങ്ങനെ വേർനു എന്തെങ്കിലും ക ണ്ടാലലേ ഇര് കഴിക്കുള്ളൂ ഉം അങ്ങനെയൊക്കെ ആയിട്ട്
ഫോണിന്റെത് അപ്പൊ ഫോണ് ഇതാക്കി കൊടുക്കും പക്ഷെ ഒരിക്കലും ചെയ്യരുത്
ആഹ് മൂത്ത കുട്ടി ഇതുപോലെ രണ്ടര വയസ് കഴിഞ്ഞപ്പോ ഫോണിൽ ഭയങ്കര കളിയായിരുന്നു ട്ടോ ലാസ്റ്റ് പിന്നെ ആളത് മറന്ന് മറന്ന് അങ്ങനെ വിട്ടു പ്പൊ പിന്നെ അങ്ങന ഒന്നുംത്ത ഫോണ് വേണ എത്ര ഫോണ് കേടു വരുത്തി അറിയോ ഹെ ഡിസ്പ്ലേ പോയി പോയി പോയി പോയി മാറ്റി മാറ്റി അത് രണ്ടായിരം രൂപയാണ് ഡിസ്പ്ലേ മാറ്റുന്നേല ന്നാ മാറ്റുന്ന സമയം കൊണ്ട് ഒരു ഫോൺ വാങ്ങന്നതാ നല്ലത്
ഹ ഹ ഹ അയ് ശരിയാ ഉ പിന്നെ വേറെന്താ അങ്ങനെ പോണ് ഇല് ആ ചെറുതായിട്ട് ചെറുതായിട്ട ഇപ്പ മോള ഇപ്പ ഞാൻ അംഗൻവാടിൽ ആക്കലുണ്ട് അപ്പൊ പിന്നെ ചെറിയൊരു ഫ്രീ ഒക്കെ കിട്ടും ആഹ് വെറുതെ ഇരിക്കുമ്പോളേ
ആഹ് അപ പിന്നെ കൊഴപ്പല്ല അതല്ലേ ഞാന എറ്റ് പറയും ചെറിയ കുട്ടി വേ വല്ലായ മതിയാരുന്നു അംഗലവാടിക്ക് പോക എന്നാലെ റസ്റ്റ് കിട്ട അപ്പൊ എന്റെതിന് കൊല്ലം കഴിയണം ഓടിപൂവില്ല
ച്ചഴിഞ്ഞിട്ട് വിളിക്കട്ടോ ഞാന എന്താ ച്ചാല് ആ അറ്റ് ഉപ്പ വിളിക്ണ്ട്
ആഹ് എന്നാക്കേട്ടോ വിളിക്കേട്ടാ ശരി ന്നാ
ആഹ് ആഹ് ശരി ശരി